ഓക്കെ ടാ
ആ കേൾക്കാം കേൾക്കാം
ഓക്കെ എന്തെക്കെ വിശേഷങ്ങളൊക്കെ
ആ നല്ല വിശേഷം സുഖായിട്ട് ഇരിക്ക്‌ന്ന് ഇപ്പൊ പെരുന്നാളും സ്കൂള് തൊറപ്പും എല്ലാം കുട ഒന്നി ച്ചു വന്നേന്റ ആകെ ഒരു
പ്രയാസത്തിലാണല്ലേ സത്യം ഇവിടക്കെ അതന്നേണ് സ്കൂ പെരുന്നാള് കഴിഞ്ഞാല് സ്കൂളൊറ ക്കാറായി
അതെ രണ്ടും ഒരുമിച്ച് ഒരുമിച്ച് നമ്മള് പർച്ചേസിംഗ് നടത്തണ്ട ഒരു
അതെ അതെ സത്യം അതെ ഒരു ഒരെ നാലഞ്ച് ദിവ്സായിട്ട് അതിന്റെ പിന്നാലതന്നെ ആയ്ര്
അതെ ആഹ് ഉം ഇവ്ടാണെ ഭയങ്കര മഴയെ ഉം
ഇവ്ടെ തീരെ മഴയില്ല ഇന്നും ഇന്നലെയൊന്നും മഴയില്ല മിനിയാന്ന് രാ ത്രി നല്ല മഴ പെയ്തതാ ഇന്നലെ ഇന്നൊക്ക ഭയങ്കര ചൂടാ
ആഹ് ഇവട പക്ഷെ ഭയങ്കര ഇന്ന് ഭയങ്കര മഴ ഭയങ്കര തണുപ്പം ആ ആ ചൂട് ചൂട് വന്നെനെ നമുക്ക് ഈ ചൂടിന്റെ ഒര് പ്രശ്നെ ഒള്ള് അല്ലാതെ വെളിയിലെക്ക നമ്മക്ക് എറങ്ങാനും കാര്യങ്ങളൊക്ക ചെയ്യുന്നെന് കൊഴപ്പ ഇല്ല
അതെ അതെ മഴ ആയാലെ അതെ കാര്യങ്ങള് നടക്കൂല മഴ ആയാലെ നമുക്കന്നൊരു മടിയാണല്ലോ പൊറത്തെറങ്ങാന് ഇനി ഇപ്പൊ ചൂട് എത്ര ആണെങ്കിലും അ വെയിലാണെങ്കിലും നമുക്ക് പോവാന് വല്യ മടി തോന്നൂല
ഇല്ല നമ്ക്ക്‌ എന്ത
ക്ഷെ അതെ അതെ അതെ മഴ എന്താച്ച പൊറത്തെറങ്ങാം നമുക്ക് ഭയങ്കര മടിയാ
ഉം അതെ
അങ്ങനൊരു പ്രയാസണ്ട് അതെ കറണ്ടും പോകും അതെ മഴ ഒന്ന് ചാറ്റിയ മതി കറണ്ട് പോകും ചെലെ സമയം മഴ ചാറ്റണ്ട എന്താക്കിയാ മതി
പെട്ടെന്ന് അങ്ങ് പോവും ഒര് കാറ്റടിക്കുമ്പഴ്‌ത്തേക്ക് ഉം എന്ത് ചെയ്യാന അപ്പം
ശെരിക്ക്‌ ഏഹ് മഴക്കാറ് വന്നാ മതി കറണ്ട് പോവാൻ
പോകു പിന്നെ ഇപ്പളാണെങ്കി ഇപ്പ ഇടിയും എന്ന ഈ സമയത്ത് ഇടി വെട്ട്ന്ന മഴയല്ല എന്നിട്ടും ഭയങ്കര ഇടിയും കൊല്ല്യയും
ആണോ ഇവടെ പിന്നെ ആ ഇപ്പൊ ഇപ്രാവശ്യം അല്ലെങ്കിലും മഴ പെയ്യുന്ന കാറ് വെരുന്ന സമയം ആകുമ്പഴേക്ക്‌ എന്താണ് നല്ല ഇടിയും മഴയാണ് മിന്ന് കാറ്റ് അതെ നേരം മഴങ്ങന മഴക്കാറ് വെരുന്ന സമയാകുമ്പഴേക്കന്നെ എന്താവും നല്ല മിന്നും ഇടിയും ആയിട്ടങ്ങനെ ആവും അതെ തൊടക്കത്തി തന്ന അങ്ങനെയാണ്
ഇ ഊരി ഇട്ടേക്ക്‌വാ കാരണം ഇങ്ങനെ മിന്നല് കാരണം
അതെ അതെ സ്റ്റാർട്ടിങ്ങിലെ ഇപ്രാവശ്യം അങ്ങനെയാണ്
ആഹ് സാധാരണ ഈ മഴക്ക് അങ്ങനെ വരേണ്ടതല്ല തുലാം മഴ ക്കല്ലേ നമ്മള് ഈ മിന്നലൊക്ക
അതെ ണ്ടാവാറുള്ളു അതെ ഇപ്രാവശ്യങ്ങനല്ല എടമഴ സ്റ്റാർട്ട് ചെയ്ത സമയേ അങ്ങനെയാ
ഉം അതെ
എവിടെക്കിയോ സ്ഥലങ്ങളിലൊക്കെ തെങ്ങ്ക്കെ നിന്ന് കത്ത് ത്തുന്ന ഫോ വീ
ആഹ് അങ്ങനുണ്ടാവും അതാ പടച്ചോനെ പിള്ളേരു വിളി അകത്ത് വന്നാ പിന്നെ ബഹളവാ അതുകൊണ്ട് അവരെല്ലാം മഴയ്ക്കകത്തോട്ട് നോക്കി അതിനകത്തോട്ടൊക്കെ ഓരോ കുപ്പിയും കൈ കയ്യൊക്കെ നീട്ടി അതിനകതൊട്ട് ക്കെ പിടിച്ച് വെള്ളക്കെ പിടിച്ചോണ്ട് നിക്ക ആഹ് ചെളിയിലോട്ട് പോകത്തില്ല സിറ്റോട്ട് നിന്നോണ്ട്
ഇവിടെ മഴ പെയ്താല് മഴത്തൊന്ന് കുളിക്കണം ആഹ് മഴ നനഞ്ഞ് ആഹ് അതെ അതെ ആഹ് മഴ നനഞ്ഞ് ഒന്ന് കുളിക്കണം അവര്ക്ക്
ആഹ് മഴയത്ത് കുളിക്കുന്നോണ്ട് കുഴപ്പല്ല പക്ഷെ ഈ മിന്നില് വരുന്നോണ്ട് നമക്ക് അറിയാൻ പറ്റ
അതെ അതെ പേടിയാ അതെ അതെ അതെ സത്യം മഴയാണെങ്കി തന്നെ ഇപ്പോ ആഹ് മഴ നനഞ്ഞ പ്പൊ ജലദോഷം പനിയും കാര്യങ്ങളൊക്ക
വരും ആന്ന് നമ്മളില്ല ആദ്യ സമയത്ത് സമ്മതിക്കുയായിരുന്നു ഇല്ല ഭയങ്കരായിട്ട് ചൂട് കൂടിയിരുന്ന സമയത്ത് ദേഹം മുഴുവന് മാങ്ങാവതിന് മറ്റേ അത് വന്ന് ചൂട് കുരു വന്ന് ഇതായിട്ട് നിന്ന സമയത്ത് ആഹ് സമയത്ത് മഴ പെയ്തപ്പം എന്നാ മഴയത്ത് ന്ന് ഇച്ചിരി നേരം ഇറങ്ങി നനഞ്ഞോളാൻ പറഞ്ഞെു ആഹ് ദേഹത്തെ ആ ചൂടൊന്ന് കുറയാൻ വേണ്ടിട്ട് ആഹ് കിട്ടാൻ വേണ്ടി അന്ന് അവനി ഇപ്പോഴും പറയുന്ന്
പ്പംമഴപെയ്ത് കഴിഞ്ഞാ പിന്നെ ആഹ് ന്ന് സമ്മതം ആഹ് എന്ന് പറയുന്നത് വരെ സ്വൈര്യം തരൂല
ആഹ് ഹ ഹാ
മഴത്തിറങ്ങട്ടെ മഴത്തിറങ്ങട്ടെ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും അങ്ങനെയായിരിക്കും പിന്നെ ആന്ന് പറഞ്ഞാ പിന്നെ അവരെ പിന്നെ കാണൂല
മം ഇവിടെ ഇറങ്ങിയാ പിന്നെ പാടാ ആഹ് ചായൊക്കെ കുടിച്ച് നമ്മള് നാല് മണിയോക്കായപ്പോയെക്കും ചായകുടികയും
ആണോ
ആഹ് പോവാനിന്ന് കടയിലോട്ടന്നും പോകാൻ പറ്റില്ല വൈകിട്ട് ഇന്ന് വൈകീട്ട് ന്നമഴ യത്ത് വന്ന് ഇപ്പോ ഒന്ന് ഇറങ്ങണമന്ന് വിചാരിച്ചേ
അതെ അതെ നല്ല മഴ ആയതോണ്ടേ
ഭയങ്കര മഴ ആഹ് എറങ്ങാൻ പറ്റിയില്ല ഡ്രസ്സ്‌ മ് പിള്ളേർക്ക് ള്ളത്എടുത്ത് ഇൻക്ക് ഒന്നും ഞാൻ എടുക്കാൻ പോയില്ല ഇതുവരെ അതൊരാളെ ഇവിട ഹുസ്‌ബൻറ്റ് ലീവ് കിട്ടിയില്ലായിരുന്നു പുള്ളിക്കി അന്നേരം വന്നില്ല എന്നോട് പറഞ്ഞ് പോയിക്കോന്നു ഞാൻ പിന്നെ പോയില്ല നമ്മള് ഒറ്റക്ക് പോയി എടു ക്കാന് എനിക്കൊരു മടിയാ
അതെ സ്കൂളിക്കുള്ള പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ
ആഹ് അത് ഒരുവിതോക്കെ ഞാൻ പിന്നെ കുറച്ചൊക്കെ ഓൺലൈനായിട്ട് വേടിച്ചു ബാഗ് ഒക്ക ഓൺലൈൻ ആയിട്ട് അങ്ങ്
ഓൺലൈൻ എടുത്തേ
മം എടുത്ത് പിന്നെ ബുക്കെല്ലാം മേടിച്ച് അതെല്ലാം പൊതിഞ്ഞെല്ലാം വെച്ച്
ഓഹ് ഇവിടെ ബുക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പൊതിഞ്ഞിട്ടില്ല പൊതി വേടിക്കാൻ മറന്നോന്ന് പിന്നെയും പറഞ്ഞ പോലെ തന്നെ പോവണം പോവണം വിചാരിക്കും അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അതിനായിട്ട് അങ്ങട് പോവാൻ ഭയങ്കര മടിയാണ് ഇപ്പൊ പെരുന്നാളൊക്കെ കേെ എടക്കെങ്കിലൊക്കെ ഇറങ്ങുന്ന സമയം വാങ്ങിക്കാന്ന് വിചാരിച്ചോ
ഉം
ഒന്നിച്ച് അങ്ങോട്ട് പോയി വാങ്ങിക്കുമ്പോ പിന്നെ അത് അങ്ങനെണ്ട് തീരും മറ്റ
തീരും ആ ഞാൻ പിന്ന നി ഇതെല്ലാം മേടച്ച് ഇനി ഇനിവേണ്ടത് ഇനി ഒരു നമ്മേ ബോട്ടില് മേടിക്കണം സ്കൂളിന്റെ സംബന്ധിച്ച അതേ ഉള്ളു ബോട്ടില് ബോ ക്സ് അങ്ങനെള്ള ചെിയ ചെറിയ ഐറ്റംസ്
അതെ അതെ ഞാാന അതൊക്കെ വാങ്ങിച്ച അന്റെ കൂട്ടത്തില് അവിടെ നോക്കിയപ്പോ മക്കൾക്ക് ഇഷ്ടപ്പെട്ട പൊധി കിട്ടിയില്ല അപ്പൊ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു വേണ്ട പിന്നെ അങ്ങനെ ലേയറ്റായയും ചെയ്തുോ ഉ
ആഹ അതെതെ ഇനിയിപ്പം ഇവർക്കെല്ലാം ഈ നറൂട്ടോ ഓരോമി ഇത് കാർട്ടൂൺസില കഥാപാത്രങ്ങ ഉള്ളത് മതിയല്ല
അവർക്ക് അവരുടേതായ കഥാപാത്രങ്ങളോ
ആഹ് അതിന് മൂത്ത മോന് ഉടു പ്പ് മേടിച്ചപ്പം അതിനകത്ത് ഇതുണ്ട് എന്താ നറുട്ടുണ്ട് രണ്ടിനാക്കും അപ്പം ഇളയാക്കും അങ്ങനെത്തെ തന്നെ മതി അപ്പം അവന് നോക്കിട്ട് കിട്ടിയില്ല
അതോ
ആഹ് നറോട്ട് ഉള്ളത് കിട്ടിയില്ല പിന്നെ പിന്നെ അവ പിന്നെ പറഞ്ഞ് എനിക്ക് ഒരു കാര്യം ചെയ്യും ഞാറൂട്ടിലുള്ള ബാഗ് നോക്കിയപ്പോ ഇളയവന് കിട്ട ട്ടി പക്ഷെ മൂത്തവന് കിട്ടിയില്ല അവസാനം ഞാൻ പറഞ് ഒര് കാര്യം ചെയ്യ് ഷർട്ടിനകത്തുണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ് തല്ക്കാലം
അതെ അതെ ഒരാൾ ഷേട്ട് ഒരാള് ബാഗും ഇടട്ടെ പറഞ്ഞില്ലേ അതെ ഇങ്ങള് ഓൺലൈൻ ഏതിന്ന എടുക്കല് ഫ്ളിപ് കാർട്ടുന്നോ
ആഹ് മൂത്ത മോന് എടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവന് ഇച്ചിരി കൂടെ വലുത് വേണ്ടേ അതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സ് ഒന്നും ഉള്ളത് എടുത്താ ചെറുതായിരിക്കും
അതെ അത്
പിന്നെ അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തു പിന്നെ ഇളയ മോന് മീഷോയിൽ നിന്ന് എടുത്തെങ്കിലും അത് വന്ന് വരാൻ എനിക്ക് തോന്നച്ചിരി താമസിക്കുന്ന് തോന്ന മിക്കവാറും കടയ്
ആഹ് ഇപ്പൊ പഴയ പോലല്ല പിന്നെ ഇപ്പ മറ്റേത് വേ ഒരു ഫൈവ് ഡേയ്സ്
ആഹ് വരുവായിരുന്നു ഭയങ്കര താമസ എന്നിട്ട് ലാസ്റ്റ് ഇന്നിട്ട് പറയും ഇല്ലന്നും പറയും വേണങ്കി
ആണോ അങ്ങനെയ് ആ ആഹ് അതെ അതെ അതെ ഒരു ഫൈവ് ഡേസ് സെവൻ ഡേയ്സ് ഒന്നുല്ല ഡിസ്പാച്ച് ഡേറ്റ് വരുന്നത്
ആഹ് ഇപ്പൊ മെയ് മുപ്പത്ന്ന്‌ കണ്ടതാ കണ്ടിട്ടാ ഞാൻ കൊടുത്തത് മെയ് മുപ്പത് പക്ഷെ ഇപ്പം കാണിക്കുന്ന ജൂൺ രണ്ട്
ഓഹ് സ്കൂൾ തുറന്നിട്ട് നമുക്ക് ബാഗ് കിട്ടീട്ട് കാര്യം അങ്ങനെ ആവുമ്പോ പിന്നെ ക്യാൻസൽ ചെയ്താൽ മതിയല്ലോ
ആഹ് അത് ഞാൻ ഇനിയിപ്പം നമ്മള് അവര് ഇത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റും ഇനി വന്നിട്ട് നമ്മള് റിട്ടേൺ ചെയ്യാം ആഹ് ആഹ് അപ്പൊ ഇനിയും വ വന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ച് കടയിൽ പോയി ഒരെണ്ണം മേടിക്കാം വന്നാൽ അതെടുക്കാം അല്ലാതപ്പം ഉം പക്ഷെ അവന്റെ നറൂട്ടോയെ കിട്ടുവോ എന്നുള്ള കാര്യവാ സംശയം
അതെ അതെ നമ്മള് കടയിൽന്ന് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും
ഉം അതാ പ്രശ്നം
അതെ അതെ ഇവിടെ പിന്നെ ബാഗിനൊന്നും പോ ക്യാരക്ടേഴസും സംഭവക്കെ തീർന്നണ് സധാ നോർമൽ ബാഗെന്നാ വാങ്ങിച്ചിത് പിന്നെ ഫിഫ്തിലയില്ലേ ഫിഫ് ത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റേതായൊരു
പിന്നെ നല്ല സ്പേസ് ഉള്ളത് വേണ്ടേ അപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ ബുക്കും അപ്പൊ പിന്നെ നമ്മളത് നോ
നോക്കാൻ പറ്റൂല അതെ
ഉം ഞാൻ ഇന്ന വന്നത് പക്ഷെ കൊഴപ്പല്ല രണ്ട് മൂന്നാല് ആഹ് ഓഹ് നല്ല സ്പേസ് ഉണ്ട് കുഴപ്പമില്ല
ഓക്കെ ഓൺലൈൻ എടുക്കുമ്പോ നമുക്ക് ചെറിയൊരു പേടിയാണ് ച സമയങ്ങളിൽ നമ്മള് എന്താ പറയാ
അതെ വരുമ്പുകളളെ അറിയത്തുള്ളൂ അതിന്റെ ഉം പിന്നെ ഞാൻ വിചാരിച്ചു കൊള്ളത്തില്ലെങ്കില് തിരിച്ചെങ്ങ് അയച്ചേക്കാം
ആഹ് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന കൊണ്ട് കൊഴപ്പില്ല ഓൺലൈൻ എടുക്കുമ്പോ നമ്മെ മെയിനായിട്ട് നോക്കണ്ടത് റിട്ടേൺ കൊടുക്കൻ പറ്റോ എന്നുള്ളതാണ്
ആഹ് അതാ ഉം
അതെ
അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല പക്ഷെ ആഹ് ഇത് വന്നപ്പോ കുഴപ്പമില്ല അതിന്റെ ആഹ് ഒരു ആഹ് അത്രയും നമ്മള് ഉം ആഹ് അത്യാവശ്യം പിന്നെ ഇവര് ഓ ഈ ഒരു ഒറ്റ വർഷത്തെ ഉപയോഗം അല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ
ആഹ് അതെ അതെ അതെ
ഉം
ഇതിപ്പോ ഒരു വർഷം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സിക്സ് മന്ത് ആവുമ്പോൊക്കെ കേടു വരാൻ തുടങ്ങും എത്ര റൈറ്റ് എടുത്ത് വാങ്ങിച്ചാലും അതെ നമ്മൾ കടയിൽന്നൊക്കെ വേടിക്കുമ്പോ ആയിരം ആയിരത്തി സംതിങ് ഒക്കെ യാണ് ബാഗ് എടുക്കുന്നത് അതെ ഒ ആറു മാസം കഴിഞ്ഞാൽ അതിന്റെ ഇവര് പറയുമ്പോ മക്കളെ നമ്മളൊക്കെ അറഞ്ഞാ ബാഗ് എഴറ്റിട്ട് സ്കൂളിലക്ക് നടന്നായിരുന്നു പോയിരുന്നത്
അതെ ചില നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ രണ്ടു വർഷൊക്കെ എടുക്കുയിരുന്നു.
ഇവരൊക്കെ ഇപ്പോ നമ്മളെ വീടിന്റെ നേരെ മുറ്റത്ത്ന്ന് വണ്ടി കേയറാ നേരെ സ്കൂളിന്റെ മു മുറ്റത്ത് പോയി ഇറങ്ങുക അങ്ങനെ ചെയ്യുന്നുള്ളൂ പക്ഷെ എന്നാലും ഇവടെ ബാഗ് ഒ ആറു മാസം ആകുമ്പോക്കെ കീറലും കൈ്യൊക്കെ ആഹ്
ഇവന്റെ ക ഈ ബാഗിന്റെ പുറത്ത് ഓരോ സാധനങ്ങളൊക്കെ പറക്കിയിടും ഇവര് ഒന്നിച്ച് ഏതെങ്കിലും മൂലക്കൊക്കെ കൊണ്ട് വെക്കും അങ്ങനെ ഇവന്റെ രണ്ട് കണ്ണാടി വരെയും പൊട്ടി അവന്റെ ഈ കണ്ണിൽ വെക്കുന്നത് ഈ ഭാഗ് സൂക്ഷ്മ മഥ ഇല്ലാത കൊണ്ട്
അതെ അതെ അവര് അങ്ങനെയാണ്പ്പോ ബസ്റ്റിലാണെങ്കിലും ഓരോ വണ്ടിയിലാണെങ്കിലുംക്കെ ബാഗ് നിലത്ത് വഴിച്ചിട്ടും
ആഹ് എോട്ടെ എലൊക്കെ എടുത്തന്നഞ്ഞായിരുന്
ആഹ് അതെ അതെ നമ്മളൊക്കെ നമ്മെ ത തുട്ടുന്ന തോടെ നമ്മളെ മടിൽ വെച്ചി്
ആഹ് ഒക്കെ സൂക്ഷിക്കും പിന്നെ ആമ്പിള്ളേർ അത്ത്ര അങ്ങോട്ട് സൂക്ഷിക്ക ത്തില്ല പിള്ളേര് പിന്നെയും കൊണ്ട് നടക്കും
തന്നെ ഞാൻ പറയോ എത്ര ക്യാഷ് കൊടുത്തിട്ടും കാര്യില്ല സിക്സ് മന്ത് അല്ലെങ്കിൽ ത്രീ മൻഥ് പോ ആവുമ്പോക്കന്നെ കീരലും കയ്യൊക്കെ ആഹ് തോഴിലിടുന്ന ഭാഗത്ത നിന്നൊക്കെ കയ്യൊക്കെ താവലൊക്കെ തുടങ്ങും ഓക്കെ
ഉം ശരി